ഹലോ
ഹലോ എന്താണ് വിശേഷം. ആ നല്ല വിശേഷം. സുഖമാണ്. എന്താണ് പാട് മഴൊക്കെ ഇണ്ടാ
ആ ഇപ്പ നല്ല മഴയാ.
ഏ ഇവിടെ രാവിലെയൊക്കെ മഴയാണ്. ഇപ്പ അങ്ങനെ ചാറി ചാറി മഴക്കാറുണ്ട്. പിന്നെ കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നു.
ഇപ്പൊ ആ കളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോ വീട്ടിലേക്ക് വന്ന് കേറിയിട്ടുണ്ട്.
ആ എത്ര കുട്ടികളാ.
രണ്ടാളാ.
രണ്ടാളാ.
ആ
എന്ത് കുട്ടികളാ, ആൺകുട്ടികളാ
പെൺകുട്ടികള്.
ആ പിന്നെ?
ച ചായ കുടികഴിഞ്ഞോ?
ആ ചായ കുടിച്ചില്ല അവര് ഇതായി പറഞ്ഞപോലെ കളിക്കാൻ പോയിട്ട് ഇപ്പോ വരുന്ന ആ
അവിടെങ്ങനെ മയ?
മഴാ ഇപ്പ അങ്ങനെ ഇല്ല. ഇപ്പ അങ്ങനെല്ല. അങ്ങനെ ചാറി ചാറി നിക്കണ്. മഴക്കാറൊക്കെണ്ട്.
ഉം... ചായുട്ച്ചോ?.
ചായ കുടിച്ചില്ല. ഹ്ഹ്.. ഹ്ഹ് മക്കള് കളിക്കാൻ പോയിട്ടേയ് വന്നിട്ടില്ല. ങ്ങൾത് കഴിഞ്ഞാ
ചായ കുടിച്ച് എന്താ സ്പെഷ്യല്.
സ്പെഷ്യൽ എന്താ മോൻ പോയിട്ട് കടി വെടിച്ചുകൊടന്ന്ണ്ട് പൊരിച്ചകടി മ്മ്ഹ്... കടി അങ്ങനെ ണ്ടാക്കല് പതിവോന്നില്ല. എന്തലൊക്കെ വേടിപ്പിക്കും അവരെ കൊണ്ട്. അതന്നെ, ആ....
ഉം മൂന്നെണ്ണം, നാലെണ്ണം ഒക്കെ മതിയല്ലോ നമ്മക്ക്.
ആ അതന്നെ പിന്നെ അതിനായിട്ട് മെനക്കെട്ട് ഇണ്ടാക്കണ്ടെ. പിന്നെ ചെറിയെ കുട്ടിയാണേയ് എനീറ്റാ പിന്നെ ഒന്നിനു സമയിച്ച് നമ്മള് തന്നെ എടുക്കണം. പിന്നെ ഇപ്പൊ എടുത്തിട്ട്ണ്ടാക്കുമ്പോ മേലേക്ക് ആകും കുട്ടീനെ, അങ്ങനെ അതൊക്കെപേടിച്ചിട്ട്. ണ്ടാകൂല അങ്ങനൊന്നും. യെ ചെറുതിന് ഒരു വയസ്സ്.
ആ... അപ്പൊ, ഭയങ്കരതന്നെയാണല്ലോ.
ആ... ആ... ഒന്നിനും സമ്മയിക്കൂല. അവള് ഉറങ്ങുമ്പോഴ ഇതിനൊക്കെ പറ്റും. ഒറങ്ങിയാതന്നെന്തെലും ഒച്ചോട്ട വേഗം എണിക്കും.
ഇമ്മല്ല
ഏഹ്, ഇല്ല്യ ഇബെടെ ഇമ്മേം ഇപ്പിയൊന്നുല്ല്യ. ഉമ്മന്റെ കല്യാണത്തിന് മുന്നേ മരിച്ചിക്ക്‌ണ്. ഉപ്പ ഇപ്പൊരു നാല്മാ അഞ്ച് മാസായിട്ടൊള്ളു മരിച്ചിട്ട്.
മ്ഹ്... അപ്പൊങ്ങളൊറ്റക്കന്നെര്ക്കും. ലേ...
ആ... ഒരു നാത്തൂന്ണ്ട്, ഇക്കാന്റെ ഒരു പെങ്ങളുണ്ട്, വേറെ ആരുല്ല.
മ്...
ഉം... ഔടെ ആരള്ളേ
ഇവിടെപ്പ ഞങ്ങളെന്നൊള്ളു ഞങ്ങൾ വേറെ ഇമ്മിപ്പിം അനിയന്റെടുത്താ
അയ്ശേരി മ്ഹ് ഹസ്ബൻഡിന് എന്താ ജോലി.
ഹസ്ബന്റ് കൂലിപ്പണി
ഏഹ്...
പിന്നെ കുട്ട്യാൾക്ക്എത്രവയസ്?
മൂത്ത മോക്ക് ഒമ്പത്, ചെറുതിന് നാലയില്ല, മൂന്നര.
ഏഹ്... മൂന്നാള് ലേ
ഉം..
ഉം... പിന്നെന്താണ് പണികളൊക്കെ കഴിഞ്ഞാ വൈന്നേരം എന്തേലും പണിയുണ്ടോ. ചോറ്... ആ ചോറൊക്കെ ഒന്നായിട്ട് വെക്കും. ഉച്ചക്കെന്നെ ഒക്കെ ആകും. രണ്ട് നേരത്തിന്ള്ള പണിയൊന്നുല്ല. ഹ്ഹ്മ് ഇപ്പൊന്നായിട്ടന്നെ വെക്കും. ഇങ്ങള് രണ്ടു നേരത്തിന് വെക്കുവോ.
അമ്മള് കാക്കക്ക് ചൂടുള്ളത് വാണം.
ഏയ്... അപ്പൊ പിന്നെ രാത്രിം വെക്കേണ്ടി വരും.
ആഹ് ചോറ് ആ മ് എന്താ റേഷനരി അല്ലാത്തെനോണ്ട്. ഒരു നേരം വെക്കും കറി
ഏഹ്... രണ്ടു നേരം അയ്ശേരി. ആഹ്.. മ് ചൂടുള്ള വേണേക്കാരം ല്ലേ?
ആഹ്
ആഹ് അങ്ങനൊക്കാവുമ്പള ബുദ്ധിമുട്ട്
അതാണ്
ആഹ് എന്താ മീൻ കിട്ടിയെന്നട്ട്
മീന് മത്തിക്കറി
ആഹ് മത്തി ലേ
ഉം
ഉം പിന്നെന്താ ഇനി കറി കറിഞ്ഞി വേറെ വെക്കണ്ടപ്പോ
മത്തിക്കറിയുണ്ട് പിന്നെന്താ ചീരത്തോരണ്ട്
ഏഹ്
മത്തി പൊരിച്ചത്ണ്ട് ഇഞ്ഞിപ്പോ വാണെങ്കി ല് എന്തെങ്കിലും ഒന്ന് ണ്ടാക്കണം
എന്തേലൊക്കെ ണ്ടാക്കിയാ മതി ഉം
ശ
കുട്ട്യാളൊക്കെ ചോറ് കയ്ക്കൂല്ലേ രാത്രി
ഉം കുട്ട്യാക്ക് തീറ്റ ഏസം കൊറവാ
ഏഹ് കുട്ട്യാളെങ്ങനെതന്നെ ഇവിടേം അങ്ങനെ തന്നെ പൊരിച്ചതൊക്കെ ണ്ടെങ്കില് അ അതിന്നാ ന്നല്ലാതെ ചോറ്ന്നല് കമ്മിയാണ് കൊറച്ച് ഉം ആഹ് ആഹ്
ആഹ് ആഹ് അത് പിന്നെ ബ്രെഡ്ഡില്ലേ ആ ബ്രെഡിലാ ക്കി തിന്ന അങ്ങനെക്കെ ഇവലെ പണി
ഏയ് മക്കൾക്ക് അങ്ങൻത്തെക്കെന്നെ ഇഷ്ടവും പിന്നെ
കാക്കവന്നില്ല
ഇല്ല ഇക്ക പണി പോയിക്കണ് കടെ പോയിക്ക ഷവർമെന്റെ പണിയാണ് അപ്പൊ രാത്രിയാവും വരാൻ ആഹ് പതിനൊന്ന് മണി
അപഴെ ഷവർമെന്റെ പൂതി ഉണ്ടാവലല്ലോല്ലേ
ആഹ് ഷവർമ്മ എപ്പഴേലുക്കെ കൊണ്ടുവരും എപ്പഴും ഇല്ല മക്കളൊക്കെ ഉറങ്ങാന് നേരം ആകുമ്പാതെന്ഞാൻ പിന്നെ പറയില്ല കുട്ട് കുട്ടികളൊക്കെ ഉറങ്ങിയല്ലേ ഇനിപ്പ ഞാൻ നേരത്തെ കഴിച്ചിട്ട് എന്തെല്ലാം അവണ്ടാച്ചിട്ട് നേരം വൈകി ല്ലേ ഉണ്ടാക്കണം ഉം അപ്പൊ പിന്നെ വല്ലാതെ പറയില്ല ആഹ് പത്തര പതിനൊന്നുമണിയൊക്കെ ആകും ചിലപ്പോ പിന്നെ മക്കളൊക്കെ ഉറങ്ങും പിന്നെ അവരെ വിളിച്ച് വിളിച്ചിട്ടിരിക്കണ്ട എപ്പഴേലും ഒക്കെ പൂതിയാവുമ്പോ ഓരോന്നൊക്കെ കൊ കൊണ്ടിരിക്കും അപ്പൊ മക്കളെ വിളിക്കും ആഹ് അങ്ങനെ
പിന്നെ സ്ഥിരം തിന്നാനും പറ്റൂലല്ലോ
ആഹ് സ്ഥിരയിതൊന്നും നടക്കൂല നമ്മള് ചോറുണ്ണണപോലെ ക്ക് സ്ഥിരമൊന്നും പറ്റൊന്നില്ല
പിന്നെ
ഉം ഉം ആഹ് ഒല അസുഖങ്ങൾ വരും നമ്മള് ഇതൊണ്ടാക്കണവരവെച്ചിട്ട് ഇങ്ങനെ ഇക്ക നമുക്ക് വല്ലാതെ കൊണ്ടുന്ന്തരുന്നില്ല ഇക്ക ഉണ്ടാക്കിയത് മാ മത്രേ കൊണ്ടുന്ന് തരുള്ളൂ ഇല്ലാതെ പുറത്തൊന്ന് മേച്ചിട്ടോ വേറെ ആരൊക്കൊണ്ട് മേടിച്ചതൊ കൊണ്ടുന്ന് തരുല്ല
ഉമ്
അങ്ങനെ കഴിക്കണ്ടാ പറയു പിന്നെ വിശ്വാസവുള്ളവരൊക്കെന്നാണെങ്കില് കഴിക്കും ചെലോര് ര ഏഹ് ഇങ്ങനെ വേ യി കൂടുതല് ഇട്ട് യിതക്കുവേ ഒരു ദിവസം ബാക്കിയാല് പിറ്റേ ദിവസൊക്കെ വെക്കുവെ ആഹ് പ്പ അത് ആഹ് അപ്പോ അതൊക്കെ അതാണ് നമക്ക് ഇങ്ങനെ ഓരോന്ന് അസുഖങ്ങളൊക്കെ ചെലോർക്ക്‌ വരുന്നത് അപ്പൊ ഇക്ക അങ്ങനെ ഒന്നും ചെയ്യൂല ബാക്കിന്റെങ്ങനെയോന്നും അങ്ങനെ വല്ലാതെ എടുക്കൊന്നില്ല ഇക്ക
ഹാ പിന്നെ ഇണ്ടാക്കാനറിയങ്കില് നമ്മളെ വീട്ട്ന്നന്നെ ഇണ്ടാ
ആ ഇപ്പൊ യൂട്യൂബിലൊക്കെ ണ്ടല്ലോ ഇപ്പ അതൊക്കെ ഇണ്ടാക്കൊക്കെ ചെയ്യ ആഹ് ഇക്ക എപ്പളും പറിം ഇണ്ടാക്കി തര്ട്ടെന്ന് ഞാൻ പർഞ് ആ നേരങ്ങള് കടേന്ന് ഇണ്ടാക്കി കൊണ്ടര് ന്ന് ഇബട മെന ക്കടണ നേരം അങ്ങനെക്കായിട്ട് യൂട്യൂബില് ഇണ്ടല്ലല്ലോ എല്ലും
അതന്നെ ഇപ്പൊ അയിന് പാചക അറിയാത്തെ ആൾക്കാര്ണ്ടാവൂല
ഇണ്ടാവൂല എല്ലതുണ്ടല്ലോ ഉണ്ടാക്ക്‌ണ്ട് യൂട്യൂബി നോക്കിട്ട്
ആദ്യം ന്ത ഈ ചെമ്പ് കറി അതുപോലെ തന്നെ നാടം കൂട്ടാൻല്ലേ അഒന്നും ഇണ്ടാക്കാറില്ലേനി അന്നാണെങ്കി ഫോണു ഇല്ലല്ലോ
ആ ഇപ്പ എല്ലാ പുല്ലും കറി വെക്ക്‌ണോരാ ഉം
ഒന്നും കറി വെച്ചോന്നും
ഇല്ല അഹ് ബു പുസ്തകല്ലെയിരുന്നല്ലേ അതൊക്കെ ആര് നോക്കാന് ഫോണായോണ്ട് പിന്നെ എല്ലാരും നോക്കും ആഹ് പ പാചകത്തിനായിട്ടോരു ബുക്ക് ഇണ്ടായിരുന്നു
അതന്നെ
ഇപ്പൊ പിന്നെ അതൊന്നു അല്ലല്ലോ
ഇങ്ങനെക്കെ ഉള്ളോണ്ട് ട്യൂബോക്കെ ആയൊണ്ട് നമുക്കതാണ്ടു ഓപ്പൺ ചെയ്ത് വെചാ മതി ഉം ഫോണന്നെ അവര്ക്കു അറിയാ ഓരോന്ന് ഇണ്ടാക്കാനും ചെയ്യാനൊക്കെ കല്യാണം കഴിക്ക്‌ണ മക്കള് പറ ആ അഹ്പ്പ എന്താ പണി യൂട്യൂബ് നോക്കാലോ പെൺകുട്ടികൾ പറയ്‌ണതാ അതിപ്പ എന്താ പണി പടിക്കാൻള്ളെ ന്ന് പറിം യൂട്യൂബ് ഇണ്ടല്ലോ ന്ന്
നമ്മളൊക്കെ പഠിക്കലെനിഴല്ല ആദ്യെ ഒരു മാസം മുന്നേ
പ്പ ഉമ്മാന്റെ കൂടെന്ന്ട്ടൊക്ക പഠിച്ചിര്ന്നേന്നല്ലേ ന്നട്ടും ഒന്നു അർഞ്ഞിര്ന്നില്ല വന്ന്ട്ടൊന്നും ഇപ്പഴാണ് പറി അറിണെ അങ്ങനെ ഉം പിന്നെ ഓരോന്നക്കാണ്ട് പഠിച്ച് വരും വീട്ടിലാവുമ്പന്നൊന്നും പറീല കെട്ടി കൊണ്ടോട്ത്ത്ന്ന് പിന്നപ്പോ പഠിക്കും ഇൻക്ക് മൂന്നാള്ണ്ട് മൂത്തത് ആൺകുട്ടി രണ്ടാമത്തെ പെണ്ണ് മൂന്നാമത്തെ പെൺകുട്ടി മൂത്ത മോൻക്ക് എട്ട് വയസ്സ് എട്ട് വയസ്സ് മോന് ക്ക് രണ്ടാമത്തേന് ആറ് ചെറുതിന് ഒരു വയസ്സായിട്ടോള്ളു
ആ മോക്ക് ഒമ്പത് വയസ്സാ മൂത്തോ
ഏ ആ ഒമ്പത് വയസ് ലേ
ഉം നാലാം ക്ലാസ്സ്‌
ഏ അങ്ങന ഉം ചെറിയ മക്കളക്ക ആവുമ്പളാ പാട് ഉം
അതന്നെ
ആഹ്
പിന്നെ ഒര് രസാണ് ട്ടോ ഇബലെ
ആ ആ അവരെ പ്രായ രസാണ് നമ്മക്ക് ഇപ്പൊ കൊർച്ച് ഇതാണങ്കിലോ അഹ് കഴിഞ്ഞാല് നമ്മള് കഴിഞ്ഞല്ലോന്ന് ആലോയി
അഹ് നമ്മള ഇങ്ങനെ ഒഴിവായി നിക്ക്ണ ടൈമ് ല് ല്ലേ ഓലെ മോ ഓലെ കളിയൊക്കെ നമ്മള് ങ്ങനെ ശ്രദ്ധിച്ചാ മതി
ആ അതന്നെ നമ്മള് ശ്രദ്ധിക്ക് ണ്ട്ന്ന് അവര് മൻസ്സിലാക്കാം പറ്റൂല ആഹ്
മൻസ്സില് ഭയങ്കര സന്തോഷാണ് അറിയോ അമ്മക്ക് പണിയൊന്നും കഴിഞ്ഞില്ലെങ്കി ഓലെ കളിയും
ആ അതന്നേ ആഹ് ആഹ് നമ്മള് അവരെ ശ്രദ്ധി അവര് ചിലപ്പോ ഒറ്റക്ക് ഭർത്താനം പറഞ്ഞിട്ടും നൈറ്റ്റൊക്കെ കളിക്കും അപ്പൊ ഞാന് അങ്ങനെ അവരോട് അവര് അറില്ല ഞാൻ ങ്ങനെ ശ്രദ്ധിക്കും അത് കാണണ് ഇഷ്ട്ടാണ് ചലപ്പോ അതല്ല ചലപ്പോ രണ്ടാളും തല്ലൂടല് ഇതാക്കല് അതൊക്ക തന്നെ ങ്ങനൊക്ക ഓരോന്ന് മാനേജ് ചെയ്ത് ഇങ്ങനെ പോണു
ആഹ് അങ്ങനൊക്ക തന്നെല്ലേ
ആഹ് അതൊക്കതന്നെ ജീവിതം അല്ലാതെ ഇപ്പൊ എന്താ ആഹ് ഇനി കുട്ടികൾക്ക് ജീവിക്ക ആദ്യം നമ്മൾക്ക് വേണ്ടി ജീവിച്ചു ആഹ് ഞമ്മൾ ഇനി കു കുട്ടികൾക്ക് വേണ്ടി അങ്ങനൊക്കെ തന്നേ
അതന്നെ
ആഹ് ഒരു രസം അയിന്റെ എടൽ കുറെ പ്രശ്നം
ങ്ങള് ട്രി ടൂറൊക്കെ പോയണ്ടോ
ടൂർ അങ്ങനെ വല്ലാതെ പോക്കൊന്നില്ല ചെറിയ മക്കളൊക്കെ അല്ലേ പിന്ന അങ്ങന ഒന്നും പോക്കില്ല ഇക്കാക്ക് ലീവ്ണ്ടാകുമ്പോഴ ഉണ്ടാവൂല അങ്ങനെയൊക്കെ ആയിട്ട്-
മക്കള് അവർക്ക് നല്ലോ കാറ്റ് കൊണ്ട ഇപ്പ വയ്യാത്തെ ചൊമേതൊക്കെ വരും ആപ്പോ- ആഹ് അപ്പൊ പിന്ന അങ്ങനെ പോകാൻ നിക്കൂല ഇവിടെ കുടുംബത്തിൽന്നൊക്കെ എല്ലാരും പോക്ക്ണ്ട് ഞങ്ങള് അയിന്നൊക്ക വിട്ട്ക്കലാണ് കാരണം പോയിട്ടുണ്ടങ്ങ് പാടാണ്-
മക്കളോക്ക വലിയ ആവട്ടെ ലെ
ഒക്ക വേണം ആഹ് മക്കളൊക്കെ വലുതായ പോവാൻ തൊടങ്ങി ലീവ്ണ്ടാകുബോ ഇവിടെ അടുത്തക്കെ എവിടേലൊക്കെ പാർക്കിൽ ഇതിലൊക്കെ പോയിട്ട്ങ്ങന കടല് കാണാനൊക്കെ പോകും അഹഹ അങ്ങനെ
അത് മതിയല്ലോ
ആഹ് ആഹ് അതുമതി- ന്നാ ശരി ആഹ് അതന്നെ ആഹ് വിളിക്ക്ട്ടാ ആഹ് വിളിക്ക ഉം നല്ലരുത്താത്തമോനെ ല്ലേ ഇങ്ങനൊരു ഇതാണ് അൾ ഞനെ സംസാരിക്കണ്ടാ
അത്